ഹലോ
കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്. ഓക്കെ അമ്മ ക്ക് നമുക്ക് കേരളത്തെ കുറിച്ച് സംസാരിച്ചാലോ?
ഓക്കെ സംസാരിക്കാം.
കേരളം ന്ന് പറയണത് ആഹ് അറിയപ്പെടണത് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണല്ലോ.
അതെ.
ഇത്ര മനോഹരായിട്ടുള്ള ആഹ് എന്താ ക്ലൈമറ്റ് ആണെങ്കില് കാലാവസ്ഥയും അതുപോലെ തന്നെ പ്രകൃതിയും ഒക്കെ അതി മനോഹരയിട്ടുള്ള ഒരു സ്ഥലാണ് കേരളംന്ന് പറയണത്. അതായത് ഇന്ത്യയുടെ ഏകദേശം മ്ഹ് ഏകദേശം തെക്കു പടിഞ്ഞാറ്, തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെറിയ സംസ്ഥാനമാണല്ലോ കേരളം.
അതെ.
അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യോം അതുപോലെ സാക്ഷരത ആഹ് സംസ്കാരം കലകള് പിന്നെ കേരളത്തില് ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഇൺ ഉത്സവങ്ങള് അതൊക്കെ കേരള മറ്റുള്ള സ്റ്റേറ്റ്ന്നും വളരെ വ്യത്യസ്തം ഇപ്പം ഇന്ത്യയിലന്നെ നോക്കാണെങ്കില് ആഹ് കേരളം ഒരു ഡിഫറന്റ് സ്റ്റേറ്റ് തന്നെയാണ്. എല്ലാത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് കേരളം എന്ന് പറയ
അതെ
നമ്മൾ നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ നമുക്ക് അറബിക്കടലുണ്ട് അതുപോലെ തന്നെ മറ്റേ മറുവശത്ത് ന്ത് ബംഗാൾ ഉൾക്കടലുണ്ട് ഏ മ്മളെ നമ്മളെ സൈഡില് ആ അറബിക്കടലാണെങ്കിലും നമ്മളെ തമിഴ്നാട് ഭാഗം മൊത്തം ബംഗാൾ ഉൾക്കടലും അങ്ങനെ രണ്ടും കൂടിള്ളതാണ് നമ്മളെ കേരളംന്ന് പറയുന്നത് നമ്മള കേരള ഒരുപാട് മലനിരകളും അതുപോലെ തന്നെ നമ്മൾക്ക് കടൽ തീരുണ്ട് സോ ഒരു യാത്ര ക്കാരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെന്നെ ഒരുപാട് ഒരുപാട് ഡെസ്റ്റിനേഷൻസുകൾണ്ട് അയിൽപ്പം പ്രധാനമായിട്ടുള്ള ഏതൊക്കെ നമ്മളെ വയനാട് പോവാ അതുപോലെ തന്നെ മൂന്നാറ് പിന്നെ നമ്മളെ കായലുകൾ അങ്ങനത്തൊക്കെ കാണണമെങ്കിൽ ആലപ്പുഴ അതുപോലെ അതിരപ്പള്ളി നമ്മളെ തൃശ്ശൂര് വാട്ടർ ഫാൾസ് പിന്നെ കോവളം അതൊക്കെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഓരോരോ സ്ഥലങ്ങളാണ്
അതെ
ഒക്കെ പോയിട്ടുണ്ടോ
ഞാനങ്ങനെ കൂടുതലൊന്നും യാത്ര ചെയ്യാറില്ല പക്ഷെ ഞാൻ വയനാട്ടില് പോയിട്ടുണ്ട് പിന്നെ മൂന്നാർ മൂന്നാറും പോയിണ് മൂന്നാറ് ചെറുതായിട്ടൊന്ന് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു അങ്ങനെ പോന്നു
ഏത് ക്ലൈമറ്റില് പോണതാ നല്ലത്
തണ തണുപ് പ്പ് ഡിസംബർ പ സമയത്താണ് പോകുന്നത് നല്ലത് ഡിസംബറിൽ പോയിട്ട് പക്ഷേ നമ്മൾ പോകുമ്പോ എല്ലാ സമയത്തും ഒരേ കാലാവസ്ഥ നമ്മള് നോക്കിയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്
നമ്മളവിടെ ചൂടുള്ള ടൈമിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളില് പോണല്ലേ
അതെ ആ നമ്മൾ നാട്ടില ചൂടുള്ള ടൈമില് തണുപ്പുള്ള ഭാഗത്തേക്ക് പോകും നമ്മള്
ആ
അങ്ങനെ യാത്ര ചെയ്യ പിന്നെ ഇപ്പ കേരളത്തില് ആ നദികളൊക്കെല്ലല്ലോ പതിനാല് നദികളല്ലേ നമ്മുക്ക് കേ ര ളത്തില് വെള്ളം സുലം ഭമായിട്ടുള്ള വെള്ളം പക്ഷേ എന്നാലും ചില വേനൽക്കാലത്ത് നമ്മള് ചില ജില്ലകളിലൊക്കെ പിന്നെ വരൾച്ച അനുഭവപ്പെടുന്നൊക്കെ ഉണ്ട്
ആ
നല്ല മഴ ഇക്കണ്ട് മൺസൂൺ ഉണ്ടല്ലോ നമക്ക് വടക്ക് കിഴക്കൻ തെ കിഴക്കനൊക്കെ പറഞ്ഞ മൺസൂണുകളുണ്ടല്ലോ
അതെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണത്
അതേ
മൻസൂൺ അ അതുപോലെ ഞാനിപ്പോ ഇതില് മൂന്നാറ് അതുപോലെ തന്നെ ഊട്ടി പിന്നെ വയനാട് തൃശ്ശൂർ ആതിരപ്പള്ളി വെള്ളിച്ചാട്ടം അതുപോലെ കൊറെേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒക്കെ അതിമനോഹരായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പ മൂന്നാറിലാണെങ്കിൽ അവിടു തേയിലത്തോട്ടം അവിടുത്തെ മഞ്ഞും ഒക്കെ നല്ലൊരു ആ നമുക്ക് ഇവിടുന്ന് ഒരു വേനൽക്കാലത്ത് പോകുവാണെങ്കിൽ ഭയങ്കര ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഒരു കാലാവസ്ഥയാണ് അതുപോലെ പിന്നെ ഇപ്പം ആലപ്പുഴെൽ പോവുവാണെങ്കിൽ അവിടുത്തെ ബാക്ക് ആലപ്പുഴെൽ നമ്മളെ എന്താ പറയാ കായലുകളിലൂടെ നമുക്ക് ഹൗസ് ബോട്ടിലൊക്കെ സഞ്ചരിക്കാലോ അത് ഫ്രഷ് ഫിഷ് ഒക്കെ ആ കായലിന്ന് പിടിച്ച് അപ്പം ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കില് ഇങ്ങനെ ആലപ്പുഴൊക്കെ പോണതാണ് നല്ലത് പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടംന്ന് പറഞ്ഞാല് അതിമനോഹരാണ് ഞാൻ ചെറുതിലേ പോയതാണ് അത്ര അത്ര ഭംഗിയാണ് കാണാന് പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മള് പോകുമ്പോ ആ
മഴക്കാലത്തല്ലേ അവിടെ കൂടുതൽ ഭംഗി ആതിരപ്പള്ളി
ഴ കാലത്താണ് പക്ഷെ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം അപകട മേഖലയൊക്കെ ആണ് ഒരുപാട് വിദേശികളും ഒക്കെ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് സോ എല്ലാവരും സൂക്ഷിക്കണം അങ്ങട്ട് ഇറങ്ങിപ്പോണ വ വഴികളൊക്കെ നല്ല നല്ല എന്താ പറയാ നമ്മള് വീഴാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് പിന്നെ അവിടെ കുറെ മൃഗങ്ങളുണ്ടാവും അതായത് ഈ കാ കാട് ആയതുകൊണ്ട് കുരങ്ങന്മാരൊക്കെണ്ടാവും അപ്പ നമ്മള് കയ്യിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ തട്ടി പറിക്കുന്നതുമാ അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് പോണത് അവിടുത്തെ അതിനെ തകർക്കണ ഒരു രീതിയാവും ഇപൊ എല്ലാം കൊണ്ടും നല്ലൊരു രസമാണ് പിന്നെ യാത്ര യാത്ര എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഒരു യാത്രയിൽരുപോൾ പുതയ പുതിയ ആളുകളെ കാണാ പിന്നെ ഓരോരോ ആൾക്കാര കൾച്ചർ പഠിക്കുക ഓരോരോ നാട്ടിലെ അവസ്ഥ കാണാം അയിനൊക്കെ യാത്ര എന്ന് പറയുന്നത് നല്ലൊരു ഉപയോഗള്ള കാര്യാണ്
അതേ യാത്ര അങ്ങനൊക്കെയാണ്
പിന്നെ എന്തൊക്കെ
പിന്നെ എന്താ ഇപ്പൊ കേരളത്തില് മഴക്കാലാണല്ലോ പകർച്ചവ്യാധികളും ഒക്കെ മഴയുടെ കൂടെ ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കയാണ്
ആ കോഴിക്കോട് കുറെ റിപ്പോർട്ട് ചെയ്തിട്ട്
ആ ഇന്ന് ഷിഗെല്ല ഷിഗലേല് നിപ്പാ, ഷിഗെല്ല ഡെങ്കിപ്പനി പലതരം പനികളെ ഞ്ഞമ്മ കേൾക്ക്‌ന്ന്ണ്ട് ഇപ്പോ ഇന്ന്പ്പൊ ഒരു കുട്ടി മരിച്ചു ഷിഗെല്ല ബാധിച്ച് ഇന്നലെ ഒരാള് മരിച്ചു ഒക്ക നമ്മള് ഈ മഴക്കാലം നമ്മ ക്കാലം ആ ആവുന്നതോട് കൂടെ നമ്മള് നമ്മടെ ആരോഗ്യം നമ്മളെ പരിസരോം ഒക്കേംമ്മള് ശ്രദ്ധിക്കേണ്ടത്ണ്ട് മഴ മ്മ് ക്കലക്കന് ഒരു നല്ലൊരു വരധാനാണാന്ന് മ്മള് പറയാ മ്മളെ കേരളത്തില് മഴ കിട്ടണത് പോലെ വേറെ സ് ഥലങ്ങളിലൊന്നും മഴ കിട്ടുന്നില്ല നമ്മള് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണല്ലോ കേരളത്തില്
അതെ അതെ കൂടുതൽ തണുപ്പുല്ല മഞ്ഞ് മഞ്ഞില്ലെന്ന കൂടുതല് വെയിലും ഇല്ല ഒരു മിതമായ കാലാവസ് സ്ഥ കേരളത്തില്
അതെ
ആർക്കും എപ്പള്ളും എങ്ങനേം ജീവിക്കാൻ പറ്റിരു കാലാവസ്ഥ
അതെ അത് നമ്മക്ക് ഇവിടെ നിക്കുമ്പോ നമ്മക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവൂല ഇവിട്ന്ന് നമ്മെയെ കേരളത്തിന്ന് പൊറത്തേക്ക് പോവുമ്പയാണ് മ്മക്ക് അതിന്റെ വെല മനസ്സിലാവുള്ളു അതുപോലെ വെള്ളത്തിന്റെ വെള്ളം ഞമ്മപ്പ ഇവ്ടെ മഴ പെയ്യുമ്പോ ഒക്ക വെള്ളം ഒഴ്കി വെറുതെ ഡാം പുഴയിലൂടെ കടൽക്ക്ത്തിച്ചേര്ണല്ലോ മ്മളത് സംരക്ഷിക്കുന്നില്ലല്ലോ
ആ
അപ്പൊ വെള്ളല്ലാത്ത നാട്ട് പോവുമ്പഴാണ് നമ്മക്ക് വെള്ളത്തിന്റെ വെല മനസ്സിലാവുള്ളു നമ്മക്കത് സുലഭായത് കൊണ്ട് നമ്മളത് അങ്ങനെ കാര്യക്കൊന്നുല്ല
അതെ ഇപ്പ യാത്ര ചെയ്യണതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനൊക്കെ ഇണ്ട് ഒരുപാട് കാര്യങ്ങള് നമ്മൾ ഓരോര് ആ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരെ ജീവിത ശൈലിയും ഓരോ നാട്ടിലെ കൾച്ചറും അതുപോലെ തന്നെ ഓരത്ത ഫുഡ് കാര്യങ്ങള്
ആ സംസ്കാരം
അവിടുത്തെ ഓരോ സംസ്കാരം തൊക്ക മ്മൾക്ക് കണ്ടറിയാ മ്മള് ഓരൊ എന്തലോ പ്പൊ ഒരു ട്രിപ്പ് ഒരു യാത്ര പൂവാന്ന് പറയുമ്പം അമ്മള് ഉം ആള്കളു യിട്ട് അതാത് വില്ലേജിലൂടെ നടക്കണതാണ് ഏറ്റവും മനോഹരം അതായത് മ്മക്ക് അവിട്ത്തെ ലോക്കൽസുയിട്ട് ഇന്റാക്ട്യ്ത് പോണതാണ് ഏറ്റവും രസള്ള യാത്ര ന്ന് പറയണത് അല്ലാതെ വെറും ഡെസ്റ്റിനേഷൻസ് ങ്ങനെ കണ്ട് കണ്ട് പോണ ത് കൊണ്ട് അയില് ഒരു പ്രത്യേക ഒരു രസല്ല മ്മള് അവ്ട്ത്തെ ലോക്കൽസു ആയിട്ട് സംസാരിക്കുമ്പോ അവിടുത്തെ തദ്ദേശീയ വിഭാഗ്വായിട്ട് സംസാരിക്കുമ്പോം അമ്മുക്ക് കൂടുതൽ കാര്യങ്ങളറിയാ പറ്റും
അതെ അതേ നമ്മളിങ്ങനെ യാത്രിയുമ്പോ എപ്പഴും സിറ്റിലൂടെ സഞ്ചരിക്കര്ത് നമ്മള് ആ വില്ലേജ്കളിലൂടക് ക പോവ്മ്പ സിറ്റിലൂടെ നമ്മ സഞ്ചരിക്കുമ്പോ വെറും വലിയലിയ ബിൽഡിങ്ങ്കള് കെട്ടിടങ്ങളും അങ്ങൻത്തെ വാ അത് വണ്ടികളും അങ്ങനെക്കെ അമ്മള് കാ വാഹനങ്ങളൊക്കെ കാണുള്ളു പക്ഷെ നമ്മള് ഈ പിന്നെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പളാണ് ആ നാട്ടിത്തെ സംസ്കാരം മവളെങ്ങനെ ജീവിക്കന്നെ അവരെ ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളു
അതെ
ഇപ്പൊ നമ്മള് ഇവിട്ന്ന് തമിഴ്നാട് പോവുമ്പഴും പലതരം മ്മക്ക് കൃഷികള് ഇങ്ങനെ കാണല്ലോ കൃഷികൾ ചെയ്യുന്നവര് അതെമ്മളെ ഇബ്ടെ മ്മ്മ്മടെ കേരള ത്തെ പോലെയല്ല അവ്ട്ത്തെ വീടുകള് തന്നെ വ്യത്യസ്തയിട്ട് ങ്ങനെ കാണാം
ഉം
നമ്മള് ഇവിടെ പണ്ട് നമ്മുടെ കേരളത്തിൽ ഓല വീടായിരുന്നു പിന്നെ ഓടായി പിന് ഇപ്പം കൂടുതലും തറസിട്ട വാർപ്പ് വാപ്പ് വാർപ്പ് വീടുകാണ്
അതെ
പ്പ അതൊക്കെ ഇപ്പൊ അതൊക്കെ നമ്മടെ മ ഇനി വരുന്ന തലമുറക്കൊന്നും നീ ഓട് വീടൊന്നും കാ കാണാൻ തന്നെ കിട്ടൂല അങ്ങനെയകും ഇനി അവസ്ഥ നമ്മളെ ഇവിടത്തെ അ
കേരളത്തില് അതെ വികസനം വരുന്നതിനനുസരിച്ച് തദ്ദേശ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു ഇങ്ങനെ പോകും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ വികസനം ആവശ്യമാണ് താനും
ആ പിന്നെ അവിടെ നമ്മിടെനാ ട്ട് പോകുമ്പോ നമ്മള് ഇപ്പഴും ഓല വീടൊക്കെ കാണാം അവിടെ
ആ ആ ഒരുപാട് കൃഷി സ്ഥലാണ് അവിടത്തെ മെയിൻ മലനിരകളൊന്നും ഇല്ലല്ലോ നിരന്ന സ്ഥലങ്ങളാണല്ലോ
അവിടന്നല്ലേ ഭക്ഷണം ഇങ്ങോട്ട് വരുന്നത് നമ്മടെ കേരളത്തില് കൃഷി കുറവാണല്ലോ
അതെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽന്ന് എന്താ പറയാ കൺസ്യൂം ചെയ്യയാണ് ചെയ്യുന്നത്
ഉം അത ഇറക്കും മതി ചെയ്യാം
സ്റ്റേറ്റ് ആണ് കേരളം അപ്പൊ ശരി എന്നാല്
ആ ഓക്കേ
അപ്പൊതേ നന്ദി